എന്തുണ്ട് വിശേഷം
ഫുഡൊക്കെ കഴിച്ചോ ആ സുഖായിട്ടിരിക്കുന്നു എന്തെ ശ് പെഷ്യല്
സ്പെഷ്യലൊന്നുല്യാ അത് ഇപ്പ ഞാൻ മാത്രെ ഉള്ളൂ ഞാനും കുഞ്ഞും മാത്രെ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് രാവി എന്തെങ്കിലും തട്ടിക്കൂട്ട് കറി അങ്ങ് ചെയ്യും പിന്നെ വൈകിട്ടാണ് കറി വെക്കല് ഇപ്പോഴാണെങ്കില് ഞാനൊന്നു വീണ് എന്റെ കാലൊന്ന് ഉളിങ്ങിരി ക്കാണ് അപ്പൊ അതുകൊണ്ട് വീട്ടി ക് കാ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നിയിപ്പോ ഹസ്ബൻഡ് വരണം
ആ അപ്പൊ കെട്ടുണ്ടാവുയിരിക്കല്ലേ
ആ മറ്റേ പട്ടീസില്ലേ അത് ചുറ്റി വെച്ചേക്കുവാ
ആ ആ ബാൻഡേജ് ഇട്ടോ
ബാൻഡേജ് ഇട്ടു
ആ എന്താണ് ചതവാണോ
ചതവ് ആ അപ്പൊ ഞാനിങ്ങനെ ഇല്ലില്ല ഞാനന്നൊരു ഹോസ്പിറ്റലില് മോനെ കാണിക്കാൻ വേണ്ടി ഹോസ്റ്റലി പോയപ്പോ അവിത്തെ പടി ചവിട്ടിയപ്പോ സ്ലി കാല് സ്ലിപ്പ് ആയതാ
അയ്യോ ആ
പൊക്കോളും പിന്നെ കൊച്ച് കുട്ടികളുള്ളോണ്ട് ഒരു ചെറിയൊരു ബുദ്ധിമു ട്ട്ണ്ട് ഏ പിന്നെ നമ്മ്ക്ക് നമ്മ അതെയതെ കൊഴപ്പയില്ല ഇപ്പം ഹസ്ബൻഡ് സപ്പോട്ടിവാണിങ്ങനെ കൂടെനിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞത് ചെയ്യു ചെയ് തോളും അതുകൊണ്ട് പിന്നെ പ്രശ് ക്കുന്നേയില്ല. ആ പിന്നെ പിന്നെ പണ്ടത്തെ ചെറുതിന് രണ്ട് വയസ് പണ്ട് പക്ഷേ അങ്ങനെയല്ലാട്ടോ ഇങ്ങ നെ നമ്മളെ എ പണ്ടത്തേ ജൻറേഷന്ലൊള്ള എ ഭർത്താക്കമ്മാരൊന്നും ഇങ്ങനെ നമ്മുടെ
ആ അയൽപ്പക്കെ ഇല്ലില്ല അങ്ങനയില്ല ഉം നമ്മളൊരു വീ ട്ടമ്മയായിട്ട് ഒരു ഭാര്യ എല്ലാ കാര്യങ്ങളും ചെയ്യാ. അങ്ങനെയൊക്കെയാണ് പണ്ടുള്ള ആളുകളൊക്കെ. നമ്മള് പൊറത്തെറങ്ങാൻ പാടില്ല നമ്മള് ഉള്ളിലൊതുങ്ങി ജീവി
ജീവിക്കണം അതെ അതെ അതെ അവർക്ക് അവർക്ക് എങ്ങനെയാന്ന്യ്ച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇപ്പോ ആ ആ ഭർത്താക്കമാർക്ക് അല്ലെങ്കി ആണുങ്ങൾ ക്ക് അവര് പൊറത്തു പോയി ജോലി ചെയ്ത് കൊണ്ടുവരും ഭാര്യമാര് വീട്ടിൽത്തെ കാര്യം കുട്ടികളെ കാര്യങ്ങളും നോക്കാ നമ്മൾ
നോക്കാ. അതെയതെ. ആഹ് ആ അന്നുളളവർക്ക് അതെയതെ ആ അങ്ങനെ തന്നെയാണ് പിന്നെ ഏഹ് ഇന്റുമ്മാൻ ഇമ്മെക്കെങ്ങനെതന്നെയാണ്‌ ഇമ്മയൊക്കെ പറയും ഇപ്പൊള്ള കുട്ടിയേൾക്ക് എന്നാല് നല്ല ജീവിതല്ലേ ഹാപ്പിയായിട്ടല്ലേ അവര് ജീവിക്ക്ന്നത് പണ്ടുള്ളൊക്കെ ഉമ്മാനെ കല്യാണം കഴിച്ച്കൊണ്ടുവന്ന് ആ അതെ അതെ ഉമ്മാനെയൊക്കെ ആ ആ
ഭയങ്കര നമു
ആ നമ് ആ പിന്നേ എത്രയോ നമ്മള് ഇപ്പൊ നമ്മള് നമ്മളെ കാര്യത്തിന് നമ്മള് പൊറത്തു പോവ്ന്നുണ്ടല്ലോ
അതെ അതെ അതെ പഠിക്കാൻ വരെം പോവാനുണ്ട് പണ്ടത്തെ കാലത്തുള്ളോർക്ക് ഒരു പത്താം ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാ ഒ ജ് പഠിക്കാൻ പോവാം പോലും പറ്റാത്ത അവസ്ഥയേര്ന്ന്
റ്റാത്ത അവസ്ഥന്നെയാണ് പക്ഷെ ഇൻ ആ ഇന്റമ്മക്കെ പറയും ഉം അതന്നെ സ്ത്രീകൾക്കന്നേണ് ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളിലൊതുങ്ങി ജീവിക്ക്യ അവരിക്ക് ആ ഭർത്താക്കൻ ആണുങ്ങള് പൊറത്തൊളള ജോലി ചെയ് തെറ്റ്
ആ കാശൊക്കെ കാശൊക്കെ ഒരുപാടുള്ളവരാണെങ്കിൽ പിന്നെയും അവർക്ക് ഇങ്ങനെ പഠിപ്പ ക്കയും അവരെ പിന്നെയും വിടുവൊക്കെ ഒരു സാധാരണക്കാർക്ക് അ അതിനുള്ളൊരോപ്ഷ
ഇല്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല അത് ശരിയാണ് കറക്റ്റാണ് ഉം
കാലത്ത് നമ്മടെ കാലത്ത് നമ്മടെ കാലത്ത് മീൻസ് നമ്മള് കുഞ്ഞായിരുന്നിരിക്കുമ്പോ പോഴും ആ അങ്ങനെയൊക്കെ ഒള്ള സിസ് റ്റം ഇൺ ണ്ടായിരുന്നു നമ്മൾ അ ഇണ്ടായിരുന്നു ഒരു പതിനെ എട്ട് വയസ്സാകുമ്പോഴത്തേയ്ക്കും പെൺകുട്ടിയെ കല്യാണം കഴിച്ചുവിടും പതിനെട്ട് വയസ്സല്ല പതിനാറ് വയസ്സ് കഴിയുമ്പഴ േക്കും കുട്ടികളെ കല്യാണം കഴിച്ചു വിടാ ആഹ് ഒരു പതി പതിനെട്ട് പതിനെട്ട് വയസ്സ് കഴുമ്പോഴേക്കും വിടാ എന്താ അവര് പഠിക്കുന്ന പ്രായത്തില് അവരെ കല്യാണം കഴിപ്പിച്ചങ് വിട് ടുവാണ് എന്നിട്ട് ഇപ്പൊ ഇപ്പോ അവര് ആഹ് അതെ അതെ ഇപ്പൊ എന്നിട്ട് അവര് നമ്മളൊക്കെ കാണാം അവർക്ക് ഇങ്ങനെ കുട്ടികളു ആ കുട്ടികളും വലുതായി അവര് വീട്ടില് കഷ്ടപ്പെട്ട് ഇരിക്കുന്നത് നമു
ആ അതെ അതെ ഉം അങ്ങനെ എപ്പോഴും അന്ന് കല്യാണം കഴിഞ്ഞ ഇപ്പം അതെ അതെ ആ ഇപ്പം കഷ്ടപ്പെടുന്ന ആളുകൾ ഇത്രോ ഉണ്ട് പിന്നെ ഇപ്പ ചില ആളുകളൊക്കെ അന്ന് പത്താം ക്ലാസ് കഴിഞ്ഞ് കല്യാണം കഴിച്ച് വിട്ടിട്ട് ഇപ്പ ആളുക തുടർന്ന് പഠിക്കുന്നുണ്ട് പ്ലസ് വണ് പ്ലസ് ടു ആഹ് പഠിക്കുന്നുണ്ട് ഇപ്പൊ ഇപ്പ എത്രയോ ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട് ആ കഴിവുള്ളവര് ആ ഞങ്ങള ഇവിടെ അടുത്തൊക്കെണ്ട് അങ്ങനെ കല്യാണം കഴിച്ചിട്ട് ആഹ് ഈ മലപ്പുറം ജില്ല ആ ഭാഗത്തൊക്കെ പത പതിനാല് വയസ് പതിമൂന്ന് വയസ്സാവുമ്പോത്തിനും പെൺകുട്ടികളെ കെട് ട്ടിച്ച് വിടും പിന്നെ വേണമെങ്കിൽ പഠിക്കാ അല്ലെങ്കിൽ പിന്നെ വീട്ടുകാര്യങ്ങൾ നോക്കിയിട്ട്
ജീവിക്ക പക്ഷെ ഇതിനെന്ത് കാര്യം സത്യത്തിൽ അതൊക്കെ ഒരു വല്ലാത്തൊരു ലൈഫ് ഫ് തന്നാട്ടോ ഇപ്പൊ നമുക്ക് ഇത്ര സൗകര്യങ്ങ നമക്ക് ഇത് പ പറ്റില്ല ഇത് പറ്റില്ല ഇപ് ഇപ്പോഴും ഫ്രീഡം ഇപ്പോ ഇപ്പൊ പെൺകുട്ടികൾക്ക് ഇത്രയും അത്യാവശ്യത്തിന് പഠിക്കാം അത്യാവശ്യം ഏ നമുക്ക് പുറത്തിറങ്ങി നട കം എന്നുള്ളൊരു രീതിയിലായി ട്ട് പോലും ഇപ്പോഴും ഫ്രീഡം വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്
ആ അതെ അതെ ശരി ശെരിയാണ് വീട് ഉണ്ടായിട്ടും വീണ്ടും വീണ്ടും വേണന്നുള്ളത് അ
വേണം എന്നുള്ളരു ഇത് അപ്പൊ ഒരന്നച്ച് പണ്ടത്തെ അപേക്ഷിച്ചിട്ടോ പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അവര് ചിന്തിക്കുന്നത് ന്ന് വച്ച ഇപ്പോഴത്തെ പെൺകുട്ടികൾ ചിന്തിക്കുന്നതും ഇനിയുള്ള കാലത്തേക്കുള്ള കാര്യങ്ങളാണ് ശരിയാണ് പണ്ടുള്ളവര് ആഗ്രഹി ചത് നമ്മളിപ്പോ നമ്മൾ നേടുന്നുണ്ട് അപ്പൊ നമക്ക് നമുക്കിപ്പോ നമുക് അതുകൊണ്ട് നമുക്ക് ആ ലൈഫ് ഫും ഈ ലൈഫും നമുക്ക് അറിയാവുന്നുന്നത് കൊണ്ട് ആ പക്ഷെ ഇപ്പ വളരുന്ന കുട്ടികൾക്ക് ഇതൊന്നുമല്ല ഇതിലും കൂടുതൽ വേണംന്ന് ആഗ്രഹിക്കുന്നവരാ എന്ന് വെച്ച അവർക്ക് ഇപ്പോ ഒരാണിന്റെ കീഴിൽ കിട കാനോ അല്ലെങ്കിൽ ഒരു ആണ് ആണിന്റെ പ് അടിമയായിട്ട് ജീവി ക്കാനോ അല്ലെങ്കിൽ ഒരു ഫാമിലിയുടെ അത് പോട്ടെ ഫാമിലിയുടെ കൂടെ ജീവിക്കാൻ പോലും ഇ
ആ ഇഷ്ടപ്പെടാത്ത ആളാണ് ഇപ്പൊ ഒരു കല്യാണം ആലോയിച്ചാൽ ഇപ്പള്ത്തെ കുട്ട്യള് എന്താ ചോയിക്കുന്നത് വീട്ടിൽ ആരൊക്കെ ണ്ട് അമ്മായിമ്മക്ക് പിന്നെ ജോലി ചെയ്യാൻ പറ്റോ അമ്മായിമ്മ പ്രായായതാണോ അങ്ങനെ എന്തെല്ലാം കൊസ്ത്യനാ പ്പ ചോദിക്കുന്നെന്തറി ഇപ്പ കല്യാണം കയി ഇപ്പം അന്വേഷ്
അവർക്ക് അവർക്ക് കല്യാണം കഴിച്ച് ഒരു സൈഫായിട്ട് അവരും ബ ഭർത്താവും എന്നുള്ളൊരു ഇത് ഹ് കുട്ടികൾ പോലും വേണ്ടാന്നുള്ള ആ എന്നുള്ളൊക്കെ രീതിയിലാണ് സത്യത്തില് ര് കണക്കിന് ഹ് അബ് അങ്ങനെ ചിന്തിക്കുന്നത് ശരിയാണ് എ ഒരു ഒരു ഇതില് കാരണം ക്ക് അറിയാലോ ഇപ്പൊ തന്നെ എത്രയോ സ്ത്രീധന ഹ് സ്ത്രീധനത്തിന്റെ പേരില് ത്ര പേരെയും
ആ യെത്ര പെൺകുട്ടികളെ ജീവ്യ ഹം അങ്ങനെ പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പ അങ്നെ ഇല്ല ന്നാല്
എന്നാലുല്ല പക്ഷെ പ വാങ്ങുന്നില്ലാന്നെല്ല വ് വാങ്ങുന്നുണ്ട് വാങ്ങുന്നുണ്ട് പക്ഷെ അത് സാധാര്ണക്കാർക്കിടയിലെല്ല
ആ ആ വല്യ വല്യ ആളുകള് അവര് ചോദിച് അവര് അങ്ങൻതെ ടീം അയിരിക്കും
ആ പക്ഷെ കണ്ടറിഞ്ഞു കൊടുക്കും അ പക്ഷെ അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് പ്രശ്നങ്ങള് മനസ്സിലായോ ഇന്നാളത്തെ ഇന്നളത്തെ വിസ് മയ കേസോ കാെ നമ്മൾ കേട്ടതല്ലേ ആ അവർക്ക് തന്നെയാണ ബുദ്ധിമുട്ടും ഏറ്റുവ്സാനം ആ നമ്മൾ ഒരിക്കലും ഈ ഈ പറഞ്ഞാേലെ സ്ത്രീകളെ ഒര് വിൽപനതായിട്ട് അതെ അതെ സ്ത്രീകള്ക്കെരു വില്പനയായിട്ട് സ്ത്രീകളെ കെട്ടിച്ചു വിട്ന്നാെരു ഇതായിട്ടെ ശെരിയാണ് നമ്മുടെ മാതാപിതാക്കളവര്ടെ ലൈഫ് സുരക്ഷിതമാക്കാൻ വേണ്ടി ഒരു ഒരിപ്പ ഇത് കൊടുക്കുന്നതാണ് പക്ഷെ അത് എന്ന് വിചാരിച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും പക്ഷെ അതൊരു സ്ത്രീധനം എന്നുള്ള പേരിലും പിന്നെ അത് അവ വർക്ക് കൊടുക്കുന്നായിട്ടും ഭർത്താക്കമാരുടെ വീട്ടുകാർക്ക് കൊടു ു ന്നതായിട്ടും അല്ല ചെയ്യേണ്ടത് അത് ആ ആ കൊ കു ന്ന ഒരു പെൺകുട്ടി് അ ഒരു വീട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് വേണ്ടി ആ പെൺകുട്ടികൾക്ക് ആ പെൺകുട്ടിക്ക് ജീവിക്കാനുള്ള മാർഗ്ഗമായിട്ട് വല്ല ഫിക്സർ ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ സ്വർണ്ണമായിട്ടോ തന്നെ കൊടു
ആ അതെ പക്ഷെ അന്നത്തെ കാലത്ത് അങ്ങനെയല്ലേ കൊടുക്കുന്നത്
ആ അതൊക്കെയാണ് പ്രശ്നം അങ്ങനെ പ്രശ്നം ആ അത് അത് തന്നെ ഇങ്ങനെ പിന്തുടർന്ന് പിന്തുടർന്ന് പോയി ഭർത്താവിന്റെ വീട്ടുകാർക്ക്ന്നുള്ള രീതിയിലായി ഇത് ഭർത്താവി
റ്റ് മാറ്റിക്കാണ് ആള്കള് ഉം
ത്രല്ല അവരുടെ അമ്മായപ്പനും അമ്മയ്ക്കും അച്ഛനും ആഹ് ഇതിനെല്ലാവർക്കും അവകാശ
ആഹ് അവകാശൊണ്ട് പിന്നിപ്പോ ഏഹ് അവരെ പ്പെങ്ങള കല്യാണം കഴിക്കണെങ്കില് മുമ് പ്പ്ള്ളതെട്ടോ ഇപ്പങ്ങനെന്നു ല്യാ ക്ഷെ അവരപ്പെങ്ങളെ കല്യാണം കഴിക്കണെങ്ങ് ഇവര് നമ്മള സു ഏഹ് ഗോൾഡ് എടുത്തിട്ട് വേണം ല്ലേ നമ്മള സ്രീധനം കിട്ടിയ പൈസ കിട്ടിട്ട് വേണം അങ്ങന സ് സാധാര് സാധാ ആളുകള് നടന്നോണ്ടിരിക്കുന്നതാണന്നൊക്കെ അതെ അതെ
അതെ അതെ അതെ ഇപ്പൊണ്ടോന്ന് എനിക്കറിയില്ല ഇപ്പൊ അങ്ങനെ കുറവാണ് പക്ഷെ ആഹ് ആഹ്
പ്പങ്ങന
അതെ അതെ പക്ഷെ സത്യത്തില് സ് അങ്ങനെയിരുന്നു ഓഹ് ഇപ്പ അങ്ങനെ ഇല്ല സത്യത്തില് അങ്ങനെ കേൾക്കാറില്യ ആഹ് അത് ന്ന സത്യ ആഹ് സത്യത്തിൽ അതൊക്കെ മാറി വരുന്നത് വളരെ നല്ല കാര്യമാണ് ഏഹ് ഇപ്പോ
ക്ഷെ നമുക്കൊന്ന് പറയാ അമ് പറ്റാത്തൊര് ആഹ് ഉം ഉം എങ്ങനെ പഷെ അന്നത്തെ കാലത്ത് ത് ഞമ്മക്ക് അവരൊട് പറയാം പറ്റ് അങ്ങനൊരു തൊറന്ന് പറയാൻ കഴിയില്ല അന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ പെങ്കുട്ടികളെല്ല ആഹ് അവസരല്ല ഇപ്പോഴത്തെ പെങ്കുട്ടികളങ്ങനല്ല നമ്മൾ ദേ അവകാശം പറഞ്ഞു വാങ്ങുവ്വവര് അങ്ങനെ അവരെ കയ്യിന്നൊന്നും ഒന്നും കിട്ടൂല ആഹ്
കിട്ടില്യാ അതെ പിന്നെ വേറൊരു കാര്യോണ്ട് ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ സ്വന്തം കാലിൽ നിക്കാനുള്ളൊരു ഇത് പ്രാപ്ത്തീല് വരും ഇതിപ്പോ പ്പ്പോ പ്പഠിക്കാൻ കഴിവില്ലാത് ത്തെ കുട്ടിയാണെങ്കിപോലും ഒരു പ്ലസ്ടു കയിഞ് കയ്ഞാ അവക്കൊരു ജോലിക്ക് പോയി അവള് കാശ്ണ്ടാക്കണമെന് ന്നൊള്ളൊരു മൈന്റ് വരുന്നുണ്ട് ഇപ്പഴത്തെ കുട്ടികൾക്കെ കപ് പിപെ പഠിക്ക് പഠിക്ക പഠിത്ത പഠിക്കാൻ ആ സ് ഇത്ള്ളകുട്ടികള് സൗകര്യോള്ള കുട്ടികള് അവര് അതിന്റേതായ രീതിപ്പോകും അത്പോലെ തന്നെ അങ്ങനെ ചിന്തി ക്കാത്തവരുംണ്ട്ട്ടോ പല പല കേസ്കള് നമ്മള് കേക്ക്ന്നില്ലേ പൊയ് അങ്ങോട്ട് ഓടിപ്പോയി ഇങ്ങോട്ട് പാേടി ഇപ്പ ഈ ഫോണ് കാരണം ഇങ്ങനെ ചെയ്യ് അതും കു പ്ലസ്ടു പത്ത് അക്കെ പഠിക്ക്ന്ന പെൺകുട്ടികളാ അത് കേക്ക്മ്പോ നമ്മള് വിചാരി ക്ക് വയ്യോ നമ്മൾടെ കാലത്ത് നമ്മള്ക്ക് നമുക്കൊന്ന് ഒര് സൽത്ത്ന്ന് ര് സൽത്തേക്ക് പൂവാൻ പോലും നമ് ക്കൊരു പേട്യാണ്
ആ അതെ ഇപ്പങ്ങനല്ല ഇപ്പൊ അവരെ ലൈഫ് അവര് നല്ലതാണോ നല്ലതാണോ ചീത്തേണോ അവര് ചിന്തിക്ക്ന്ന്ല്ല അവരെന്നെ തെരഞ്ഞെട്ക്ക പോവരെ കൂടെ പോവ്വ
അതെ അതെ ഭയങ്കര ഒരു ഒ മാറ് കൊറെയൊക്കെ നല്ലതുവാണ് കൊറെ
ആഹ് കൊറെക്കെ ആഹ് എന്നിട്ട് പിന്നെന്താ അവര് വിചാരിച്ച പോ ആയിരിക്കൂല അവരെ ലൈഫ് അ
ലൈഫ് അതെ അതപ്പ ആത്മഹത്യ അതെ അതും ഇപ്പ ഇപ്പഴത്തെ കുട്ടികൾ ക്കാത്മഹത്യ പ്രേരണയും കൂടുതലാണ്.
ആഹ് അതെ ഇപ്പൊ ഫോണില് കാണുന്നതും അങ്ങനെയാണ് അവര് അ ത്മഹത്യ ചെയ്യുന്നതും എഹ് സുസൈഡ് ചെയുന്നതൊക്കെയാണ് അവര് അങ്ങനെ എല്ലാ റീൽസും അവര് കാണുന്നുണ്ട് ചെറിയ കുട്ടികള് പോലും ചെയ്യാചെ ചത്.
അതെ അതെ അതെ.
ഫോണ് കുട്ടികൾക്ക് കൊടു ത്തിട്ടില്ലെങ്കിൽ അവര് ആദ്യം ചെയ്യാൻ പോവാ ആ ആ ഭാത്തക്കൊക്കെയാണ് അവരെ ചിന്ത പോവ. ആഹ് അത് കേട്ടില്ലേ പയ്യെ കൊറച്ചായിപ്പോ ഒരു കുട്ടി ഫോണ് ആഹ് ഫോണിന് വേണ്ടീട്ട് ആഹ് അതെ.
ഓഹ് ഓക്കെ ഓക്കെ ഓക്കേ ട്ടാ ഞാനെന്ന പ് ഇപ്പ തന്നെ വിളി ക്കാവേ ഓക്കെ ശരി. അ